ഹലോ
ഹൽ ആഹ് കേക്ക്ന്നില്ലെ?
കേൾക്കാം കേൾക്കാം
എന്തെക്കെ വിശേഷം?
വിശേഷം ഒന്നും ഇല്ല മഴ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുന്നു
ആഹ് അവ്ടിം മഴയാണ്ല്ലെ വിൾക്കുന്നോരൊക്കെ മഴയാന്ന് പറിയിണ് ഇവടെ ആണെങ്കി മഴ അല്ലെനു ഇള്ളെയ് ഇല്ല ആഹ് ഇല്ല ഇല്ല ഇന്ന് പൊർത്ത് ആഹ് ഇപ്പം മോനെ കൊണ്ട് ഞാം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീടിന്റെ പൊർത്തൊക്കെ ഒന്ന് എറങ്ങി ഇങ്ങനെ നടന്ന് വെരാ പക്ഷെ നല്ല കൊത്കാട്ടോ കൊത്കിന്റെ ശല്ല്യം നല്ലോണം ഇണ്ട് അപ്പൊ കൊർച്ചേരം ഇങ്ങനെ നടന്നു പിന്നെ ആൾ ചൊർച്ചിൽ തൊടങ്ങിയെപ്പോ പിന്നെ ആയിന്റെ ഉള്ളിൽ കേറി ഇന്നെലിം മിനിഞ്ഞാന്നൊക്കെ ഈ സമയത്തെയ് ആഹ് ഇബെന്ന് പിന്നെ ഇന്നെലിം മിഞ്ഞാന്നോക്കെ ഇതെപോലെ മഴ ആയോണ്ട് പെർത്ത് എറങ്ങാനൊന്നും പറ്റീട്ട് ഇല്ലാ അപ്പ ഇന്ന് മഴയില്ലാത്തോണ്ട് അങ്ങനെണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊർത്തെർങ്ങിന്ന് വെച്ച് കൊത്ക് കാരണെയ് നട് നടക്കൂലാ
ആഹ് അതാണ് ഇബടെ കൊതുകിന്റെ ശല്ല്യം ഉണ്ട് ഓഹ് ഓഹ് ഓഹ് ഓഹ് കെറെ ഇണ്ട് പക്ഷെ മഴയാണ് കൂട് ഇത് ഇള്ളെയ്
ആഹ് ഇവടെ കാട് ഇണ്ട് ചുറ്റുപാറും നന്നായിട്ട് അപ്പൊ പിന്നെ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ കൊതുകിന്റെ ശല്ല്യം ഇങ്ങെട്ട് എന്താ ഫുഡ് ഒക്കെ ഇന്ന്. ഇല്ല വെള്ളം കെട്ടി കെടക്കുന്നതായി ട്ട് ഒന്നും ഇല്ലാ പിന്നെ അങ്ങനെ കാണുന്നില്ലാ പക്ഷെ ഈ പൈനാപ്പിളൊക്കെ ഇണ്ടെയ് അപ്പ പൈനാപ്പ് പ്പ്ൾന്റെ ഈ ഓലന്റെ ഉള്ളിലൊക്കെ അത്യാവ്ശ്യം നന്നായിട്ട് വെള്ളം നിക്കോലോ അതൊന്നും പിന്നെ നമ്മൾ നോക്കി എത്തുലാ പിന്നെ നമ്മളെ തൊടിൽ അല്ലാ മറ്റ് റ്റ് ഇള്ളൊരെ തൊടിലാ അവ്ടെ പോയിട്ട്പ്പോ നമ്മൾ അതൊക്കെ വെട്ടിടാം നിന്നാ ചെൽപ്പം നമ്മുക്കെതിരെ പേര് പരാതി വെരും
ഉം
പിന്നെ എന്താ ഇന്ന് വൈന്നേര്ത്തിന് എന്താ ഫുഡ് ഒക്കെ?
വൈകന്നേരം ഇവടെ കപ്പയും മീം കറിയാണ്.
ആഹ് നല്ല കോമ്പിനേഷൻ ആണല്ലോ? ഇവടെ ചായന്റെ പരിപാടി വല്ലാണ്ടെ ഇല്ല. ഞാനും മക്കളും മാത്രെയൊള്ളു ഞാനും മോളും മോനും തന്നെ ഒള്ളു അപ്പൊ ഇൻക്ക് പിന്നെ ചായന്റെ ടേസ്റ്റ് പണ്ടെ ഇഷ്ടം ഇല്ല അയോണ്ട് ഇപ്പം ഞാൻ മക്കളെ ഞാൻ ശീലിപ്പിച്ചിട്ട് ഇല്ല ഹസ്ബെന്റ് നാട്ടിൽ വെര്ണ സ സമയത്ത് ഒള്ളു ആ ഒരു പരിപാടി
ആഹ് ആഹ്
ഇപ്പം. ഗസ്റ്റ് വെരുമ്പോ ഞാൻ ആദ്യം ചയപ്പൊടി, പഞ്ചസാര എവിടെന്ന് തെരഞ്ഞ് നടക്ക ആയിരിക്കും ഈ രണ്ടും ഞാൻ വല്ലാണ്ടെ യൂസ് ചെയ്യ്ണ് ഇല്ല പിന്നെ ഈ സമയത്ത് മക്ക് ജ്യൂസോ അല്ലെങ്കിൽ അവിൽ മിൽ ക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും അപ്പൊ ഒരുഹാപ്പിയാണ് അങ്ങനത്തെ അവർക്കും തന്നെ ച അങ്ങനെ ആഹ് ചായ എന്താന്നുള്ളത് ടേസ്റ്റ്ള്ളത് വല്ലാണ്ട് അറിയില്ല ഞാൻ ഇ നിക്ക് ഞാൻ ചെറു ചെറുതായി നിന്ന് ചായ നിർത്തിയതാ പിന്നതിന് ശേഷം പിന്നെ ഞാ ൻ കുടിച്ചിട്ടില്ല
ഓ ഓ പാല് എങ്ങനെയൊന്നും കുടിക്കാറില്ല കുട്ടികൾ
പാലിനോടും വല്യയ താല്പര്യല്ല പാല് ഇങ്ങ പായസം വെച്ച് കഴിഞ്ഞാല് അതേപോലെ ജ്യൂസ് അടിച്ചു കഴിഞ്ഞാല് അങ്ങനെയൊക്കെ കുടിക്കും അല്ലതെ പാലിന്റെ ടേസ്റ്റും വല്യൊരു ഇഷ്ടല്ല
ഇഷ്ടല്ല ഓ ശരി ശരി പക്ഷേ ഞാൻ ചായയുടെ ആളാണ് ഇ നിക്ക് ചായ കുടിച്ചേ പറ്റൊള്ളൂ
ആഹ് അത് ഒരുത്തർക്കങ്ങനക്ക ഹസ്ബന്റ് പറയും എന്റെ ഹസ്ബന്റ് പറയും അ അടുത്ത ജന്മത്തിനെലും കെട്ടുമ്പോൾ ഒരു ചായ പ്രാന്തിയെ കല്യാണം കയിക്കണം എന്ന് പറയും ഇത് ചായ കുടിക്ക എന്ന് എറങ്ങി കഴിഞ്ഞാല് ഞാൻ പോവും ഞാൻ എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് എന്തെിലും എടുത്തിട്ട് അവിടെഇരിക്കും ചായ തൊട്ട്ക്കൂല എന്താ പറ ഒരു സി കുടിച്ച് നോക്ക്ഈ കുടിച്ച കഴിഞ്ഞൽ ഒരു അഡിഷൻ ആകും പറയും ഇന്നെക്കൊണ്ട് കഴിയില്ല എനിക്കത് അതിന്റെ ഒരു ചോ വായയിൽ എത്തിക്കഴിഞ്ഞാൽ ഹോമിറ്റുണ്ട് അൻസിൽ വരിയാക്കാറ്
ആഹ് ചെലർക്ക് ഇഷ്ടല്ല എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവർക്ക ഇഷ്ടല്ല ചായ അവൾക്ക് ശർദ്ദിക്കാൻ വരും
ആഹ് അങ്ങെ എല്ലരോടും ഞാൻ അങ്ങനെ പറുമ്പോ പറയും എങ്ങനെ ചായ കുടിക്കാതിരിക്കുക വേറെ എന്താണെങ്കും നമുക്ക ജസ്റ്റ്ചെയ്യ്ത്ക്ക എങ്ങനെ ഈ ചായ കുടി കാതെ ജീവിക്ക ഓരോരുത്തർക്കും ഓരോ തല്ലേക്കാരാം
ആഹ് മ് മ് എനിക്കൊരു തലവേദന എടുതാൽ പോലും ചായയോ കട്ടന്
ആഹ് ഹസ്ബൻറ് അങ്ങനെ തന്നെയാണ് അവന്റെസ്ബന്റ് തലവേദന ഇട്ക്ക്ണ്ട് ഒരു കട്ടണനിട് സ്ട്രോങ് വേണ ങ്ങൾക്ക് അത് ഒരു ഗ്ലാസ് ഒരു ആഹ് ആഹ് ഇതങ്ങനെ വെച്ചാ ഒരു ഗ്ലാസ് വെള്ളം വെക്കാണെങ്കില് അന്നെ അത്ക്ക് ഒരു സ്പൂണ് തേയിലപ്പൊടിം ഒരു സ്പൂണ് പഞ്സാരിം ഞാൻ പറയാ കറുത്ത് കയറിട്ടാണ് കൈ കൈപ്പ ക്കാരാം ഇങ്ങനെ ഇത് കുടിക്കണെ ചൊയ്ച്ചും ഇതാണ് ചായാന്ന് പറയും എന്നിട്ട് ഇന്നോട് പറയും പൊറത്ത് പോയി കുടി ക്കുമ്പോ അന്റെ വാട്ട ചായയല്ല ഇത് എന്ന് പറയും നമുക്ക് ചായന്നെ അറിയില്ല ചായന്റെ ട്ടേസ്റ്റ് അറിയില്ല പിന്നെ നമ്മള് അവരുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടി അങ്ങനെ ഉണ്ടാക്കി അത് ടേസ്റ്റ് ചെയ്ത് നോക്കോ കാര്യങ്ങളോ ഒന്നുല്ല ഞാൻ പറയും ചായക്കൊക്കെ ടേസ്റ്റ് ഉണ്ടോന്ന് ചോയ്ക്കും അപ്പൊ ഇന്നോടറയും ഇയ്യ് പല ഹോട്ടലിൽ നിന്നും ബിരിയാണി കയിക്കുമ്പ ഇയ്യ് പറയലില്ലേ ആ ഹോട്ടലിത്തെയാണ് ടേസ്റ്റ് ഈ ഹോട്ടൽതല്ല അങ്ങനെ പറയില്ലേ അതേപോലെ തന്നെ ചായക്കുണ്ടൊരു ടേസ്റ്റ്
ഓ ആണ് ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ
ആഹ് ഫുഡ് ആ ഇഷ്ടാണ് എനിക്ക് പൊറത്ത്ന്ന് ഫുഡ് കഴിക്കണതും അതുപോലെ തന്നെ ഫുഡുകൾ ഇണ്ടാക്കുന്നതും അതൊക്കെ ഇഷ്ടാണ് കുക്കിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടാണ്
ഓ എല്ലാ ഫുഡും കുക്ക് ചെയ്യോ
ആഹ് അത്യാവശ്യം എല്ലാം കുക്ക് ചെയ്യും
ഉം ഉം
ഇയാളോ
പിന്നെ ഞാന് ഫുഡ് കുക്ക് ചെയ്യുന്ന ഒരാളാണ് താല്പര്യണ്ട് ഇഷ്ടാണ് ചെയ്യാൻ
ആഹ് എന്ത് ഐറ്റംസ് അങ്ങനെ ബിരിയാണി അങ്ങനെ ത്തെ ഐറ്റംസ് ആണോ
ബിരിയാണി ചിക്കൻ കറി നോൺ വെജാണ് കൂടുതലും ഇഷ്ടം ഉണ്ടാക്കാൻ താല്പര്യം ഓ യൂട്യൂബ് വീഡിയോ ഒക്കെ കാണും എന്നിട്ട് ഫേവറിറ്റ് ഫേവറേറ്റ് എനിക്ക് ചിക്കൻ കറിയാണ്
ചിക്കൻ കറി ആഹ്
ഓ എന്താ അവിടെ ഇഷ്ടമുള്ളത്
എനിക്ക് അങ്ങനെയെല്ലാം അ ങ്ങനെയല്ല എല്ലാതും ഇഷ്ടമാണ് മക്കൾക്ക് കൂടുതലായിട്ട് മക്കള് ഇതേ പോലെ പറയും ചിക്കനായിട്ടെന്തെങ്കിലും ഓൽക്കൊക്കെ ചിക്കൻ കറിനെക്കാളും ഇഷ്ടം എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കണം ചി ചിക്കൻ കടായിയോ അല്ലെങ്കിൽ ചിക്കൻ ചുക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കുകയാണെച്ചെങ്കില് ഒന്നൂടെ ഇഷ്ടാണ്
ഓക്കെ
ഒരു മധുരത്തിന്റെ ഫ്ലേവറ് കൂടി വരുമല്ലോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോ നമ്മളെ വെറും കറിനെക്കാട്ടിലും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ അത് ഭയങ്കര ഇഷ്ടമാണ് മോൾക്കാണെങ്കിലും പിന്നെ അതുപോലെ ഹസ്ബൻഡിനാണെങ്കിലും ഒക്കെ വെറും കറി വെച്ച ഒരു പച്ച ചൊയയാണ്ന്ന് പറയും ഓര് കറി വെക്കണ്ട എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആക്കി കൊണ്ടോന്ന് പറയും
ഏ ഓ
അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കൊടുക്കും പിന്നെ അതുപോലെ മന്തി ഫ്രൈഡ് റൈസ് അങ്ങനെ എല്ലാം ഉണ്ടാക്കും കേട്ടോ
ഓ ഓ മന്തിയെല്ലാണ്ടാക്കോ എനിക്ക് മന്തി ഫേവറിറ്റാണ് പക്ഷെ എനിക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ ഞാൻ പുറത്ത് പോയി കഴിക്കാറാണ് പതിവ്
ആഹ് നമ്മള് പുറത്തുന്ന് വാങ്ങുന്ന ഒരു ടെസ്റ്റർ ആവൂല നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പൊ എന്നാലും അതേ ഒരു ടേസ്റ്റ് ആയിരിക്കും പക്ഷെ ഒരു ഡി ഫ്രെറെൻസ് ഫീൽ ചെയ്യും അത് എന്താന്ന് വെച്ചാൽ അത് ഒരു നല്ല തരിതരി പോന്നെ നമ്മുക്ക് മസാലൊന്നും ഇല്ലാണ്ട് പക്ക ആയിട്ട് കിട്ടുവല്ലോ ആ റൈസ് അത് വെച്ചങ്കില് അതിന്റെ മുകളിൽ വെച്ചിട്ട് ഒരു ചിക്കൻ വെച്ചിട്ട് അതിന്റെ നെയ്യ് മൊത്തം അതിൽക്ക് ഉരുകി ഒലിച്ചിറങ്ങണ്ട് അപ്പൊ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ ഞാൻ കുക്കറിൽ അങ്ങനെ ഉണ്ടാക്കും
സാനങ്ങളെല്ലാം എല്ലാ മെഷീൻസും ഉണ്ട് നമുക്ക്
ആ നമുക്ക് അങ്ങനെ ഇല്ലല്ലോ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിൽ ആക്കിക്കൊടുക്കും ആക്കിക്കൊടുക്കും അത്പോലെ അൽഫാമാണെങ്കിലും അൽഫാം പുറത്ത് നിന്ന് വാങ്ങിക്കാ ഹസ്ബന്റ് പറഞ്ഞു പുറത്തുന്ന് വാങ്ങിക്കുന്ന തിനെക്കാട്ടിലും ടേസ്റ്റ് എന്റെ മസാലേണ്ന്ന് പറയും ഞാന് ഞങ്ങള് ഹസ്ബന്റട്ത്തായിരിക്കും അധികം അങ്ങ്ട് പോവും പൊറത്തായിരിക്കും അപ്പാ സമയത്തും അവിടെ ചെന്ന് കയിഞ്ഞാ അപ്പൊ അടുത്തുള്ള റൂമത്തുള്ളൊരൊക്കെ പറയും നമക്ക് ഗ്രില്ല് ഇടാൻ വേണ്ടിട്ട് മസാല ഇയ്യാക്ക് പറയും കക്കൂന്റെ ഫ്രെ ഫ്രണ്ട്സൊക്കെ പറയാ ബല് ബീച്ചില് പോണ്ണ്ണ്ടെങ്കിലൊക്കോലറയും മസാല ഇയ്യാക്കിയാ മതിട്ടോ പറയും ഇന്നിട്ട് നമ്മള് മസാലാക്കിയിട്ടങ്ങനെ പോയിട്ട് പിന്നമ്മളവിടെ ബീച്ചിലിരുന്ന്ങ്ങാണ്ട് ഗ്രില്ലെയ്യും
അഹ്
പൊറത്തുന്ന് വാങ്ങിക്കണയില് കാട്ടിലും ടേസ്റ്റാണ് പറയവിര്
എന്തേലും ജോലിയൊക്കെ ചെയ്യാൻ ഇഷ്ടാണോ ജോലി ചെയ്യുന്ന ആളാണോ അതോ
ആഹ് ഞാന് ജോലി ചെയ്തിരുന്നൂട്ട്പ്പൊ ചെറിയ മോന്ണ്ട് പിന്നെ ഞാന് ഒഫ് തോമെപ്ടിസ്റ്റാണ് അപ്പോ പിന്നെ ഇപ്പോ ചെറിയ മോനായപ്പൊ
ചെയ്യാ പോവാൻ പറ്റ് ഓക്കെയോക്കെയോക്കെ ഓക്കെ നീ ഇതാതാക്കു കുട്ടി വല്താകുമ്പൊ പോകും
ആഹ് പോണംന്ന് വിചാരിക്ക്ന്ന്ണ്ട് ഇനി സാഹചര്യം പോലെ
ആ ഓക്കെ
ഇപ്പവീട്ടി ലൊറ്റക്കാണ് പിന്നിനി മക്കള് സ്കൂള് വിട്ട് വന്ന് വരുമ്പൊ ഓല്ത് മൂന്നരയാവുമ്പക്ക് ക്ലാസ്സ്‌ കഴിഞ്ഞ് വരും. പിന്നെ ഹസ്ബന്റ് നാട്ടിലില്ലാത്തകൊണ്ട് ഒക്കക്കൂടെ ചെലപ്പൊ എത്തിച്ചാലെത്തീക്കണംന്നില്ല. ഇവിടെ എക്സ്പീരിയൻസാക്കീട്ട് പോയിട്ട് അവിടെ നോക്കണന്ന്ണ്ട് മോനൊക്കൊന്ന് വല്താവട്ടെ. അല്ലാണ്ട് നമുക്ക് അവിടെ പോയിട്ട് നിക്കുമ്പൊ അത്ര വല്യ ഒരു ബെനിഫിറ്റില്ല.
അതാ ആണ് എക്സ്പീരിയൻസായിട്ട് പോകണതാണ് നല്ലത്.
പോയിട്ട് വേണം ചെയ്യണെങ്കില് നമുക്ക് വേറെ എ ന്തേലും നമുക്ക് എന്തേലും ഇപ്പൊരിത് ലേ കമ്പ്യൂട്ടർ വർക്കോ കാര്യങ്ങളോ ആണെങ്കി നമുക്ക് അവിടെ പോയിട്ടിരുന്നിട്ട് പഠിച്ചാലും മതി നമുക്ക് ജെസ്റ്റ് നോക്കിട്ട് ഇതിപ്പൊ ഒരാള് മേല് പണിയെടുക്കുന്ന പരിപാടിയ. ല്ലപ്പൊ നമുക്ക് ചെലപ്പൊ അടിവരും ബയോഫെഹേവി എക്സ്പീരിയൻസില്ലെങ്കിൽ. അങ്ങനെ എന്തേലും വർ ക്കെയ്യ്ണ്ടോ ഇയ്യാളെന്തേലും വർക്കെയ്യ്ണണ്ടോ?
ഞാൻ പഠിക്കുവാണിപ്പൊ നെഴ്സിങ്ങ്
നേഴ്സിങ്ങൊ ബി എസ് സിയാണോ? ഓക്കെ ആ ആ എവിടെയാ പഠിക്ക്ണത്? നാട്ടിലാണോ പൊറത്താണോ? ആ നാട്ടിൽ തന്നെയാണോ ക്കേ എന്റെ ബ്രദറിപ്പോ ബി എസ് സി കഴിഞ്ഞെറങ്ങി ഇപ്രാവശ്യം കഴിഞ്ഞെറങ്ങി അയാള് ബാംഗ്ളൂരാ പഠിച്ചിരുന്നത്.
ഓ ഓക്കെ
ഇപ്രാവശ്യം എറങ്ങി അപ്പൊ അവിടെത്തന്നെ ഹോസ്പിറ്റലിൽ കേറി, ഞാൻ എനിക്ക് താല്പര്യം കുട്ട് ങ്ങക്ക് നല്ല താല്പര്യുള്ള സബ്ജക്റ്റായിരുന്നു ഇങ്ങനെ നേഴ്സിങ്ങിന് പോകാന്നുള്ളത്. പക്ഷെ വീട്ട്കാര് സമ്മയിച്ചില്ല പെൺകുട്ടിയാണ് ഞങ്ങളെ അന്നത്തെ കാലത്ത് ഇപ്പൊ ഞാനൊക്കെത്തെന്നെച്ചാ കൊറച്ച് മുന്നേപ്പഠി ച്ചെറങ്ങിയതാണ് അപ്പോ പിന്നെ ആ സമയത്തൊക്കെ ഞങ്ങള് മുസ്ലീം പെൺകുട്ടികളിങ്ങനെ ഇതിന് പോവാന്നൊക്കെപറഞ്ഞാ നേഴ്സിങ്ങിന് പോവാന്നൊക്കെ പറഞ്ഞഴിഞ്ഞാ നമ്മളതൊക്കെ കൊറച്ചുള്ളേര്യയാണ് ആ സമയത്ത് ആ സമയത്ത് പഠി ക്കാന്ന് പറഞ്ഞാതന്നെ എന്റെ കസിൻസൊക്ക പത്താം ക്ലസ് കയിഞ്ഞുടനെ കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ട്.
ആണോ?
ഓക്കെ ആ ഇന്ന് എന്നെ അങ്ങനെത്തന്നെ ആ ആ അന്ന് പത് പതിനെട്ട് വയസ്സിന്റെ പ്രശ്നൊന്നുണ്ടായിരുന്നില്ല. ഒരു ബുദ്ധിമു ട്ട് അങ്ങനത്തെതൊന്നുണ്ടായിരുന്നില്ല പിന്നെ പതിനെട്ട് അപ്പോ എന്നെ തന്നെ പ്ലസ് ടു ഞങ്ങടെ കുടുംബത്തില് കല്യാണം കയ്യാണ്ട് പ്ലസ് ടു എയ്തിയ ഏക വെ ക്തി ഞാൻ മാത്ര
അഹ് അതന്നെ വെ ഒരുപാട് വിമർശനങ്ങള് എല്ലാരും പറഞ്ഞിട്ട് തള്ളി പറഞ്ഞ് പിന്നെം മതി പഠിപ്പിച്ചത് മതി പെൺകു ട്ടിയല്ലേ എന്തിനാ കല്യാണം കയിച്ച് എന്തിനാ പഠിപ്പിക്ക്ണെ കല്യാണം കയിച്ച് വിട്ടാ പോരേന്ന് പറയും.
ഉം ഉം തന്റൊരിത്കൊണ്ടാണ് ഇത്രൊനാളിങ്ങനെ ആ പഠിക്കാൻ വേണ്ടി അയച്ചത്, അതോ ജോലികിട്ട് കഴിഞ്ഞാണോ പഠിക്ക അല്ല കല്യാണം കഴിച്ചത്?
അല്ല ഞാന് പിന്നെ പ്ലസ് ടു കഴിഞ്ഞേര തന്നെ കല്യാണം കഴിച്ചു വിട്ടു. ഹസ്ബൻഡ് ആണ് പിന്നെ പഠിപ്പിച്ചത്. ആള് പറഞ്ഞു ആള് ചോദ ആ ആൾക്ക് ഇതേപലെ ഒരുപാട് ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നു പ്ലസ് ടു ഒക്കെ സയൻസ് നല്ല ഉയർന്ന മാർക്കോടുകൂടി പാസ്സായതായിരുന്നു. പക്ഷെ ഫാമിലിയില് ഇതേപ്പോലെ ഇത്ര സപ്പോർട്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് പിന്നെ നമുക്ക് സാമ്പത്തികായിട്ടും അത്ര അങ്ങോട്ട് ഹൈ ക്ലാസ് ഫാമിലിയൊന്നും അല്ല. അപ്പൊ പിന്നെ ലോൺ എടുത്ത് പഠിക്കണേനൊന്നു ആ വല്യ താല്പര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആൾക്ക് നിർബന്ധായിരുന്നു എന്നെ പഠിപ്പിക്കണം എന്നുള്ളത്. ആള പിന്നെ ഏതായാലും നടന്നില്ല ആള് പിന്നെ ഡിഗ്രി ചേർന്ന് അങ്ങനെ ബികോം എടുത്ത് പഠിച്ച് അങ്ങനെ അങ്ങനെ പോയതാണ് അപ്പൊ പിന്നെ അപ്പൊ എന്നോട് പറഞ്ഞ് ഈയ് പഠിച്ചോ ഇനി ഏതായാലും ഞാൻ പഠിപ്പിച്ചോളാ പറഞ്ഞിട്ട് ആള് കഷ്ടപ്പെട്ടു പഠിപ്പിച്ചതാ കഷ്
ആഹ് ആ
പെട്ട് പഠിപ്പിച്ചതാണ് എന്നുവെച്ചു കഴിഞ്ഞാല് ഇരുത്തി എന്നെ കല്യാണം കഴിക്ക്ണ സമയത്ത് ആൾക്ക് ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ട് ട്ടേ ഉള്ളൂ ഇരുവത്തിമൂന്ന് വയസ് തികഞ്ഞിട്ടില്ല ആ സമയത്ത് ജോലി ചെയ്ത് അങ്ങനെ പിന്നെ ഇങ്ങട്ട് പിന്നെ എന്നെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് ആണ് ആള് പുറത്ത് പോയത് പിന്നെ ഇന്നോട് പറ പറഞ്ഞു ഈയ് പഠിച്ചു നിക്കാഹ് കഴിച്ചിട്ട് പ്ലസ് ടു കഴിഞ്ഞേരെ എന്നിട്ട് പിന്നെ ആള് പുറുത്ത് പോയി ഏഹ് ഒരു മൂന്ന് വർഷം നിന്നു മൂന്ന് വർഷത്തിന്റെ അടുത്ത് നിന്ന് വന്നിട്ടാണ് കല്യാണം കഴിഞ്ഞത് ഞാന് തേർഡ് ഇയർ പഠിക്കുന്ന സമയത്ത് കല്യാണം കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ പ്രെഗ്നന്റും ആയിട്ടോ പിന്നെ പ്രെഗ്നൻസി ആന്നാ വിളിക്കാട്ടോ ന്നാ
ഓ ശരി ശരി ഓക്കെ